ഓ ഹലോ.
ആഹ് കേൾക്കുന്നില്ലേ.
ഓ കേക്ക്ണ്ട് എണീറ്റോ.
ഉം എണീറ്റു രാവിലെ കടി ഇണ്ടാക്ക്‌ണ തെരക്കിലാ
കാണെ ആഹ് ഇന്ന് എന്താ ഇണ്ടാക്ക്ണെ
ഇന്ന്നോട്ടടെ.
ആട്ടടാ മക്കക്ക്‌ പോകാനായോ.
മക്കക്ക് ന്ന് എന്റെ കുട്ടിക്ക് മദ്രസ രാത്രിയാണ്.
രാത്രിയാ ആഹ്.
ആഹ് ആറ് മണിക്കാ തൊടങ്ങുക ഇന്ക് രാവിലെ അപ്പല്ല രാവിലെ ഇഞ്ഞ് മാദ്രസക് സ്കൂൾക്ക് പോവാൻ നോക്കിയാ മതി.
ആഹ് എണീറ്റൊ.
സുബൈസ്കാരം കഴിഞ്ഞ് കെടന്നതാ ഓന് ഒന്നുകൂടി കെടക്കാൻ പറയും. അല്ലാ ഞാ ഇങ്ങനെ ഇ ഇച്ചും തന്നെ അപ്പം ചുടുവല്ലേ അതോള് ഒറങ്ങിക്കോട്ടെ. പിന്നെ രാത്രി മദ്രസയായോണ്ട് രാത്രി വല്ലാതെ നോക്കാൻ കഴിയൂലല്ലോ പുസ്തകങ്ങളൊന്നും. അപ്പൊ രാവിലെ നോക്കല് ഇന്റേത് പണിയൊക്കെ ഒന്ന് ഒതുങ്ങാ ഒറങ്ങിക്കോട്ടെ ഒറങ്ങാൻ പറയലാ.
ആഹ് ഇപ്പൊ മഴയായിട്ട് തിരുമ്പാനൊന് പ റ്റുണ്ടോ വാഷിംഗ് മെഷീൻ ഇണ്ടോ.
ഇവിടെ വാഷിംഗ് മെഷീനില്ലാ അങ്ങള് പഴയ പെരേയാണ് പുതിയ പെരൊക്കെ കേറ്റ്‌ണതീലാന്ന്. പിന്നെ ഇവിടെ ആൾക്കാരുണ്ട് തിരുമ്പത്രക്കെ വലിയ ഭാരായി തോന്നിയിട്ട ഭായ് വാങ്ങിയാലോ അതവിടെ കെടക്കും മൂലക്കെറാണ്ട്
അതാണ് ഉം പിന്നെ പെട്ടെന്ന് ഇങ്ങനെ മഴയൊക്കെ ഉണ്ടാവുന്ന സമയത്ത് ഉം ലാഭാണ്
പിന്നെന്താറിയോ മോട്ട് എന്റെ വീട്ടിലെ വാഷിംങ് മെഷീൻ ഉണ്ട് ആഹ് ഇവിടൊക്കെ മുന്നില് കൊറച്ച് ഷീ റ്റിട്ട് കാണ്ടെക്കെയാണ് അപ്പൊ പിന്നെ തോരയിട അത്ര പിന്നെ അങ്ങനെ മൂത്രൊഴിക്കണ കുട്ടികൾ അങ്ങനെ അങ്ങനെയല്ല അപ്പളേക്കല്ലേ കൊറേ നമ്മക്ക് തിരുമ്പോണ്ടാവുക നമ്മള് എങ്ങനെ
ഡെയിലി തിരുമ്പോ ചോയിക്കാ ഡെയിലി ഡെയിലി ദിവസോം തിരുമ്പോന്ന്
ആഹ് ദിവസോം തിരുമ്പും ദിവസോം തിരുമ്പും ഇവിടെ ഞാനും മുത്ത ശ്ശിയൊണ്ട് വീട്ടില്
ആഹ് അപ്പൊ രണ്ടാളും കൂടി അങ്ങോട്ട് തിരുമ്പി വെക്ക ആഹ്
പിന്നെ പക്ഷെ രണ്ടാമത്തതാകുമ്പോ കുറച്ചൊക്കെ ഇണ്ടാവും അവിടെ
ആഹ് ദാ ഇവിടെ
അവിടെ ആരെക്കെ ഇണ്ട് അച്ഛനും അമ്മയും ഒക്കെ ഉണ്ടോന്നോ ആഹ് ആഹ്
ഓഹ് ഇല്ല മക്കളില്ല ഇല്ല മക്കളില്ല
ആഹ് ആഹ് കല്യാണം കഴിഞ്ഞതല്ലേ
അല്ലല്ലല്ല
ആഹ് ആഹ് പഠിക്ക
ആഹ് പഠിക്ക പഠിക്ക ആഹ് അല്ല എനിക്ക് ഞാൻ ഞങ്ങള് മൂന്നാളാ അല്ലെങ്കിൽ രണ്ട് ഏട്ടൻന്മാരും കൂടെ ഉണ്ട്‌
രണ്ടേട്ടന്മാരും കൂടെ ഏട്ടന്മാരൊക്കെന്ത് ചെയ്യുന്നു
ഓര് ഓരിപ്പതാ ഒരാൾ പുറത്തു പോ പുറത്ത ഒരാൾ ജിമ്മിൽ ആഹ് ജോലിക്ക് ആഹ് അല്ല ഇനിപ്പോ എന്താ ഇണ്ടില്ല കല്യാണം കഴിഞ്ഞില്ലാ കഴിച്ചില്ല അതെല്ല എന്താണ് ഇനിപ്പ ഉച്ച
ഉച്ചക്കത്തേക്കറിഞ്ഞാല് ഈ കുട്ടികളെ പറഞ്ഞയച്ചിട്ട് ഞങ്ങള് അടുക്കളേ കേറില്ലേ
ആഹ് ഓക്ക് ചോറ് കൊണ്ടോണ്ട
ആഹ് വലുതിന്റെ ആൺകുട്ടിയാണ് ചെറുത് പെൺകുട്ടി രണ്ട സായ കുട്ടി ഓല് എ മൂന്ന് വയസ് മൂന്നാം ക്ലാസിലാണ് അവിടെക്ക ചോറ് കിട്ടും അവിടെ ഇവിടെങ്ങും സ്കൂക്ക് ചോ ഇല്ല അവൾക്ക് സ്കൂൾത്ത ചൂ ഭക്ഷണം കഴിക്കണന്നാണ് ഇവിട്ന്ന് ആരും വീട്ടിന്ന് കൊണ്ടോവലില്ല
ആ അതാണ് സുഖം മറ്റേത് നമ്മള് കൊണ്ടോണൊക്കെ ചൂട് പോവും
ആഹ് എൽ പി അങ്ങനെ കുട്ടികളെ ഫുള്ള് ഏത് സ്കൂളിലായാലും ഒരുവിധ സ്കൂളൊക്കെ അങ്ങനെയാണല്ലോ
ആഹ് ആണാണ് യു പി വരെ യു പി വരെയൊക്കെ ഇണ്ടാവും ആ യു പി വരെ ഉണ്ടാവും
അല്ല പത്ത് വരെ ഇണ്ട് പക്ഷേ പിന്നെ വലുതാകുന്തോളും കുട്ടികൾക്ക് മാങ്ങാ ആ കഴിച്ചാർ വാങ്ങിട്ട് അവിടെന്ന് ആഹ്
ഞാനൊക്ക അങ്ങനെയാരുന്നു അഞ്ചാം ക്ലാസ് വരെ അല്ല നാലാം ക്ലാസ്സ്‌ വരെ ഫുഡ് വാങ്ങി വാങ്ങുമ്പോ നല്ല ചോറും കറിം നല്ല ഉപ്പേരി അങ്ങനെയെക്കെ ആയിട്ട് നല്ല ടേസ്റ്റി ആയിനി പക്ഷേ അഞ്ചിന്ന് ശേഷം പിന്നൊള്ള ചോറാണ് അളിഞ്ഞെടുക്കും ചോറ് പക്ഷേ റ്റ പോലെ ഉണ്ടാവും
ആഹ് ആഹ് അത് പിന്നെ കുറെ കുട്ടികളാകുമ്പോ ഇല്ലേ വറ്റിച്ചെന്നേ കാരം ഓ ഊറ്റുന്നില്ലല്ലോ നമ്മളെ വീട്ട്ത്തെ മാതിരി അല്ലാതെ ഊ ഊ ഊറ്റലു പറഞ്ഞാ അപ്പോ എത്രങ്ങാണ്ട് ഊറ്റണ്ടി വരും ചോറ്
ആഹ് അപ്പോ പിന്നെ ഏട്ടന്മാർക്ക് പിന്നെ അമ്മ കൊടുക്കും ഞങ്ങള് ഒരു സ്കൂളിലാന്ന് പഠിച്ചെ അപ്പോ പിന്നെ ഞാ എനിക്കും ഉണ്ടാക്കി തരും ആഹ് അങ്ങനെ അങ്ങനെ കൊടുക്കലായിനി ഞാനിപ്പോ ഡിഗ്രിക്കാ
ഡിഗ്രി ഡിഗ്രി ഏതാ
ഞാൻ ഇംഗ്ലീഷാ ആഹ് തേർഡ് ഇയറാ
തേർഡ് ഇയർ ആയോ ഉം
ആഹ്
നിങ്ങൾക്കിപ്പോ ഈ വർഷം കൂടി ഉണ്ടാവുള്ളുല്ലേ നിങ്ങള് ന നാലുവർഷം ഉണ്ടോ നിങ്ങക്കു
നാ ഇപ്പ നാല് നാലു വർഷം ആക്കി ഡിഗ്രി-
ആഹ് അങ്ങനെ ഉണ്ടല്ലേ ഞാനേ ഇന്റെ അനിയനും സെക്കൻ് ഇയറാ കഴി കഴിഞ്ഞുലല്ലേ ഈ കൊല്ലം ഞാൻ കൂട്ടി കൂട്ടിയിട്ടില്ല അപ്പോ ഓൻ ഇപ്പോ തേർഡ് ഇയറാണ് ആ രീതിനാ പറഞ്ഞത് ഇപ്പോ തേർഡ് ഇയർ ആയവൽക്ക്
ആഹ് ഈ വർഷം ആഹ് ഈ വർഷം വേണെങ്കിൽ നിർത്താം പക്ഷെ നമുക്കൊരു വർഷം കൂടി പോകുന്നതാണ് നല്ലത്
ആഹ് ആഹ് ആഹ് -
ആഹ് അപ്പോ ചെലോര് എടുക്കും ചെലോര് എടുക്കുവല്ല
ആഹ് ആഹ് നിങ്ങടെ വീട് എവിടെയാ
ഞാനിവിടെ നാട്ടി തന്നെയുണ്ട്
ആഹ് ആഹ് മലപ്പുറത്താണോ?
അല്ല കോഴിക്കോട് ഭാഗത്ത്
കോഴിക്കോട്ഇല്ലേ ഉം ഇംഗ്ലീഷ് അല്ലേ എന്നിട്ട് എങ്ങനെ ക്ലാസ് ഒക്കെ പോണു
ഓഹ് ക്ലാസ് ഒക്കെ നല്ലത് തന്നെ പോയിണ്ട് ഞങ്ങക്ക് അയിനിപ്പോ എഫ് ഐ യു ജി ഇതാകുമ്പോ കൊറെ ഉം പറാ ഇംഗ്ലീഷ് മാത്രം ആയിരിക്കുല്ലോ നമക്ക് വേറെ ഓപ്ഷൻസ് നോക്ക് വേറെ വേറെ സബ്ജെക്ട്
ആഹ് ആഹ് വേറെണ്ടാവൂല്ലേ ഇത് വെറും ഇംഗ്ലീഷ് മാത്രം പഠിക്കാനൊ ണ്ടാവുള്ളു
ആഹ് പഠിക്കാനൊണ്ടാവൂലോ അപ്പോ അതുകൊണ്ട് പിന്നെ കൊറേയുണ്ട് അങ്ങനെ പോകും ആന്നോ
ആഹ് ആഹ് എന്താ എങ്ങനെ ഓട്ടടയോ ഓട്ടട എന്താ ഞാന് അരി അരി ഞങ്ങള് പ്രത്യേകിച്ച് അങ്ങനെ അളവൊന്നുമില്ല അപ്പോ എന്നും ഉണ്ടാക്കണ കൊണ്ട് നമ്മളൊരു ഊഹം വെച്ച് ഞാൻ രണ്ട് നാഴി അരിയാ ആട്ടിയിരന്നത് നിങ്ങള് പിന്നെ മൂത്തച്ഛനും ഞങ്ങളൊക്കെ ഉണ്ടല്ലോ കൊറച്ച് മൂത്തപ്പൻ ഉണ്ട് മൂത്താച്ചി ഉണ്ട് രണ്ട് പിള്ളേരുണ്ട് അപ്പോ പിന്നെ ആഹ് അഞ്ചെട്ട് ആൾക്കാ രുണ്ട് എനിച്ചും രണ്ട് കുട്ടികളുണ്ട് പിന്നെ എന്റെ കാക്ക ഇവിടല്ല എന്റെ കാക്ക അവിടെയാണ് വിദേശ ത്താണ് അപ്പോ മം ഉം അപ്പ രണ്ട് നാഴി അരി ഇട്ടിരുന്നു പിന്നെ ഇന്നലെ ചോറ് ബാക്കിയു ണ്ടായിരുന്നു ഇതേക്ക് ചോറ് നല്ലോ വേണം അപ്പൊ ചോറും ആ പകുതി പോലെ ചോറുട്ക്കും പിന്നെ കൊർച്ച് ഏഹ് പോ-
ആഹ് ആഹ്